ആഹ് ഉണ്ട്
എന്താ പരിപാടി
ഉം ഒന്നുല്ല
ഉം ചോറുണ്ടോ
ചോറുണ്ടു
ഉം പിന്നെ സുഖവാണോ പിന്നെ എഞാ ചായ കുടിച്ചോ വൈകന്നേരം വൈന്നേരം ആയല്ലോ ചായ കുടിച്ചോ
ചായ കുടിച്ചു
ഉം പിന്നെ എഞാ എഞായിരുന്നു കടി സ
ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയില്ല. രാവിലത്തെ കടിയുണ്ട് ദോശ. വൈന്നേരം ഒന്നും ഉണ്ടാക്കില്ല.
ഉം അത് എന്നാ പറ്റി.
ആ ഒന്നുല്ല
ഉം..
ഞാനും അങ്ങനെ ഇരിക്കുന്നു ഞാനിപ്പ ഇവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ടെറസെ നിൽക്കുവായിരുന്നു ഇങ്ങനെ പിള്ളേർ കളിക്കുന്നൊക്കെ നോക്കിക്കൊണ്ട്.
ഉം
ഉം പിന്നേ അവിടെ എന്നാ ഉണ്ട് വിശേഷം?
വിശേഷം ഒന്നുംല്ല സുഖമായിട്ട് പോകുന്നു.
ഉം ഉം കൊച്ചിന് സുഗാണോ
ആഹ് കൊചിന് സുഖം
ഉ പിന്നെ പിന്നെ വേറെന്നാ ഉണ്ട്
സുഖം
ഹലോ
ഹലോ
ഉം കേൾക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ഉം പിന്നെ ആ എന്നാ ശരി എന്നാ ഒരു മിനിറ്റേ
ഉം